ആഹ് എടീ പിന്നെന്താ ഞമ്മള് ഇന്നലെയൊരു കാര്യം പറഞ്ഞുവെച്ചിലെ അയിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം ആ പിന്നെന്ന് ആ നമ്മളെന്തേലും പറഞ്ഞാ കല്ലുമ്മക്കായി നെറ്ച്ചതല്ലെ
ആ അതെ
ആ എന്നിട്ട് അതില് എന്താണ് ഉം അരിമാവും തേങ്ങേം പിന്നെ ഉപ്പും, ജീരകോം കൂടി മിക്സ്സുചെയ്യാ അപ്പൊന്ന് നല്ലൊര് ടേസ്റ്റ് വരും എന്നിട്ട് അത് ഈ ഷെല്ലിലേക്ക് വെള്ളൊഴിച്ചിട്ട് വെള്ളൊഴിച്ചിട്ട് മിക്സ്സുചെയ്യും
ഏ
ആ അതന്നെ മിക്സ്സെയ്യാ അത്രെള്ളു നമ്മള് പത്തിരി അറിയൊ ആ അതിനൊക്കെ മാവ് കൊഴക്കൂലെ ആ ഒരു കൺസ് സ്റ്റൻസീവ് ഇത് കൊയച്ചിട്ട് അതിന്റെ ഷൈപ്പില് അങ്ങനെ ആക്കി കൊടുക്കാ എന്നിട്ട് ഇത് നമ്മളെ ഇഡ്ലി ചെമ്പില്ലെ
ആഹ് ഇട്ട്ലിചെമ്പ്.
അതില് വെച്ചിട്ട് ആവികേറ്റാ. ന്നിട്ട് ആവികേറി അതൊന്ന് വെന്ത് വരും ഉള്ളൊക്കെ വേവും. നമ്മള് അടയൊക്കെ വേവിക്കൂല്ലേ?
ആഹ് എലീല്ലിട്ട്
ആഹ് അതെ അതുപോലെ ഇത് വേവിക്കാ. ഇന്നിട്ട് ഏഹ് ചൂടൊക്കൊന്നണങ്ങിട്ട് ഈ ഊ ഉപ്പ് മുളക്പൊടി, ചിക്കൻമസാല, മഞ്ഞപ്പൊടിയൊക്കെട്ടിട്ട് കുറച്ച് വെള്ളൊയിച്ചിട്ട് ഒരു മസാല പോലെ ആക്ക. ഇന്നിട്ട് സാധനം ഇതില് മിക്സെയ്തിട്ട് നമ്മളെ ഈ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്ക. അതാണ് കല്ലുമ്മക്കായ. ആഹ് പൊരിച്ചെടുക്കും ഉം. ലാസ്റ്റ് ഉം ഇതാണീ സാദ്‌
സ്പെഷ്യലായിട്ട്
ഞങ്ങളവിടെ പിന്നെന്താ ഒരു ചട്ടിപത്തിരിണ്ട്.
ചട്ടി
ഉം. അത്ന്ന്ച്ചാല് നമ്മളെ ചപ്പാത്തില്ലേ? അതിനേക്കാൾ നല്ല ഭയങ്കര സ്മൂത്തായിട്ട് ഈ തൊലി പര്ത്ത. ചപ്പാത്തിയല്ല. അത് പരുത്താൻ പറ്റുവോ? നമ്മള് ഇത് മാവ് കൊറച്ച് പൂരിക്കൊക്കെ എടുക്കുന്ന ഏഹ് സൈസില് മാവെടുക്ക.
ആഹ്.
നമ്മള് ചപ്പാത്തി കൊറച്ച് വലുതാക്കിട്ടും പൂരിക്ക് കൊറച്ച് ചെറുതാക്കിട്ടുല്ലേ എടുക്കാ? ആ പൂ പൂരി എടുക്കുന്ന സൈസില് എടുത്തിട്ട് ചപ്പാത്തിന്റെ വലുപ്പത്ത് പരുത്താ.
ആഹ്
കൊറച് ടാസ്ക്കാണ് അത് പരുത്തിയെടുക്കാൻ. ഇന്നിട്ടത് തൊലി ആ തൊലി ഉണ്ടല്ലോ നമ്മള് പാനിലിട്ടിട്ട് ജസ്റ്റൊന്ന് ചൂടാക്കിയെടുക്ക. നല്ലോണം വെന്ത്‌ പോവരുത്. ജസ്റ്റൊന്ന് ഏയ് അതെ അത് ശരിയാ. ഇന്നിട്ട് ഉം ചപ്പാത്തിക്ക് തൊലീന്നല്ല എന്താ പറയാ ആ സാധനത്തിന് മാത്ര തൊലീന്ന് പറയാ.
ആഹ് ഓക്കെ ഓക്കെ.
ഇന്നിട്ട് ആഹ് ഇന്നിട്ട് ആ തൊലി നമ്മള് ഒന്ന് ജസ്റ്റൊന്ന് വേവിച്ചെടുക്ക. നല്ലോണം വെന്ത്‌ പോവരുത്. ഇന്നിട്ട് അതൊക്കെ മാറ്റി വെക്ക. ഇന്നിട്ട് നമ്മളെ തേങ്ങാ പാലില്ലേ?
ആ തേങ്ങാ പാല്
തേങ്ങാപാല് ഒരു തേങ്ങന്റെക്കെ മതിയാവും. ഉം ഒരു തേങ്ങേന്റെ തേങ്ങാപ്പാാലെടുക്കാ. ചെലോലത് നമ്മളെ പാക്കറ്റ് പാലോണ്ടും ണ്ടാക്കും. ഇന്നിട്ട് ആ പാലില് ഒരു എട്ട് മുട്ട ഒരു ഏഴെട്ട് മുട്ട ആ ഏഹ് ട്ക്കാ. ഇന്നിട്ട്ങ്ങനെ ജസ്റ്റ്ങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിടാ.
ആ ആ ന്നിട്ട്?
പിന്നെ അതില് ഉള്ളില്ലേ? ഉള്ളി പൊരിച്ചതില്ലേ ഇങ്ങനെ? കട്ട് കട്ടാക്കിട്ട് വെളിച്ചെണ്ണയെടുത്ത് ഫ്രൈയ്യാക്കിയെടുക്കും. ബിരിയാണിയൊക്കെ ്
അത് പാ
ആഹ് ആ അതെ ആ അങ്ങത്തന്നെ. ഈ ഉള്ളി പൊരിച്ചത്, മുട്ട ഏഹ് പിന്നെ ഈ തേങ്ങാപ്പാല്, പഞ്ചസാര, ഒരു നുള്ളുപ്പ് പിന്നെ കരിഞ്ചീരകറിയില്ലേ? ആ അറിയാം. ആഹ് അത് പിന്നെ അണ്ടിപ്പ അണ്ടിപ്പരിപ്പും കിസ്മിസും അറയില്ലേ? അത് ഏലക്കായി ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പഞ്ചസാര കുറച്ച അധികടണട്ടൊ ന്നാലാ നല്ല
ഓ പഞ്ചസാര്യ മെയിന്
ആ പഞ്ചസാരണ്ടാക്കു ഇത് ചിക്കൻറതു ഉണ്ടാക്കും മ് ഇതില് പഞ്ചസാരാണ് വേണ്ട്യേ ചിക്കൻൽ ഇങ്ങനെല്ലണ്ടാക്ക. ന്നിട്ട് ഇത് നല്ലോണങ്ങനെ എളക്കി എളക്കി നമ്മള് ഒരിക്കലും ആ തില് പാത്രത്തിൽനിന്ന് സ്പൂൺ എടുക്കാൻ പാടില്ല ഇങ്ങനെ ഇളക്കി ഇളക്കി അല്ലാണ്ട് അത് കട്ട പിടിക്കും എളക്കി എളക്കി തളവരുംബല്യേ ങ്ങനെ ങ്ങനെ പൊന്തി പൊന്തി വരൂലെ അ അത് വരുമ്പോ അ അത് വരുമ്പോ നമ്മള് ഓഫക്ക ന്നിട്ട് മറ്റേ ഒരു പാനില്ലേ എഹ് ബിരിയാണി പോട്ട് പോലത്തെ
ആ
ആ്ഹ് അ അതില് ഈ തൊലി വെക്ക ന്ന്ട്ടൊരു രണ്ട് എ കൈ ഇല്യ രണ്ട് കൈൽ ഈ സാദനോയിക്യ അങ്ങനെ ങ്ങനങ്ങനങ്ങനെ സാൻവി ച് പോലെ ങ്ങനെ അട്ടിയായി വെക്ക ന്നിട്ട് ആ ആ അങ്ങനെയൊക്കെ ന്നിട്ട് നല്ല ലൂസ ആവണം ഉള്ളില് നല്ല ടേസ്റ്റ് അങ്ങനെള്ളത് ന്നിട്ട് കൊർച്ച് സമയം അരമണിക്കൂറ ക്കെ സിമ്മിലിട്ട് ഏ വേവിച്ചെടുക്ക ദ് നല്ല ടേസ്റ്റ്ദ് അടിപൊളി സാധനാണ്. നമ്മളില്യേ കൊറച്ച് സമയടുക്കു ഇത് ണ്ടാക്കാന് നല്ല ടൈമ്‌ വേണം പെട്ടെന്നൊന്നും ഇണ്ടാക്ക മ് അതന്നെ കരിഞ്ഞൊന്നും പോവരുത്
ഓ
ഉം പിന്നെ നിങ്ങള നാട്ടിൽ എന്തൊകോണ്ടല്ലോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ.
ആ ഒരു സാധനണ്ട് പാലക്കാട് മാത്രംള്ളത് കുമ്പളങ്ങ കറി ചിക്കൻ ഇട്ട് അതെങ്ങനെന്ന്
ത്തെ
ആ അതെങ്ങനെന്ന് വെച്ചാല് ഈ ഞങ്ങള് കല്യാണത്തിന്റെ തലേന്നില്ലേ അ ഇപ്പോഴാണ് അത് വെക്യ അതെങ്ങനാന്ന് വെച്ചാ ഈ എല്ലി എല്ലിന്റെ പീസ്ള്ള ചിക്കനില്ലേ?
ആ ആ ആ
അതാണ് മെയിന് അത് മാറ്റി വെക്യ കുറച്ച് അന്നട്ട് ആ ആ കറി ഉണ്ടാക്കും കുമ്പളങ്ങ വേണം കുമ്പളങ്ങ നല്ല ആ
തന്നെയാണോ പറയുന്നത്
അല്ല അല്ല കുമ്പളങ്ങ വന്നിട്ട് മ
ആ വെള്ളക്കളറാ ആ ആ് ഓക്കെ ഓക്കെ ആ ആ
തെ ഇ നമ്മള് സാമ്പാറിലൊക്കെ ഇടല്ലോ
ആഹ് ആഹ് ആഹ് മനസ്സിലായി ആ
അത് മുറിച്ച് ഈ മറ്റേ ഈ റെക്ടാംഗിൾ ഷേപ്പിൽല്ലേ
ആ ആ ട്രയാങ്കിൾ ആ റക്റ്റങ്കിൽ ഷേപ്പില് മുറിച്ചിട ആ
മുറിച്ചിട്ട് അങ്ങനെ അ അയിൽ മെയിന് ജീരകം നല്ലൊണടന
ഓ എന്ത് ചെ എന്ത് ചീരക നല്ല ജീര കാണോ ആ പെരുംജീരക ആ അറിയാ അറിയ.
എര് ജീരകം ഈ ഏ തേങ്ങ അരച്ചത് പിന്നെ കൊറച്ച് കുരുമുളക് അതൊക്കെട്ട അടിക്യാ.
ഓ
ഫസ്റ്റ് ആ നമ്മടെ ഇദ്ണ്ടല്ലോ കുമ്പളങ്ങ്യ നല്ലോണം വേവവെക്കണം കൊറച്ച്
അ അ വെള്ളത്തിൽ വെള്ളത്തിലിട്ടാണോ വേവിക്ക
ആ
ആഹ് ആഹ്
കുറച്ച് എന്നിട്ട് നമ്മളൊരു ച ഒരു ച ചട്ടി ട്ടി എട്ക്കാ അതില് ജസ്റ്റ് കൊറച്ച് ഈ താളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ അത്ട്ട ആ അത് എ ഇട്ടതിനന് ശേഷം ഈ അരിപ്പില്ലേ ഈ മിക്സിൽ അടച്ച് അരിപ്പ് ചേർ ആ അരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചു വരുമ്പോ ഈ കുമ്പളങ്ങ ച എന്നിട്ട് ചിക്കൻ
എന്നിട്ട് ചിക്കൻ അങ്ങനെ തന്നെ ഇടുക കഴുകിട്ട് എന്നിട്ട് അത് അതിൽ നിന്ന് വേവും ആഹ് അത് വേവുന്ന വരെ ഇത് ഇളക്കിക്കൊണ്ടിക്കല്ലേ
അതെ, പക്ഷെ അത് കറി എന്താണ് ഇത് വേണം
ആഹ് ഏഹ്?
മീൻസ് ഏഹ് വെള്ള ഈ വറ്റൻൻ പറ്റൂല നിറയെ വെള്ളം
ല് വെള്ളം വേണം അല്ലേ, ആഹ് മനസിലായി ഓ അതിന്റെ പേര്ന്താ? കാച്ചാർല്ലേ
കാച്ചാറല്ല, കുമ്പളങ്ങ കറി, കാച്ചാറ് വേറാണ്. കാച്ചാർ ബീഫ് ഉണ്ടാക്കുന്ന സാ
നെയ്ച്ചോറിന ഉണ്ടാക്കുന്നത് അല്ലെ? നമ്മള് മറ്റേ പള്ളിയിന്ന് അത്തായത്തിന്നെ ഫുഡ് കിട്ടുമ്പോ നീ പറയില്ലേ ഇത് കാ ചാറ് പോലെ ഉണ്ട്, കാച്ചാറ്
അതില് ചിക്കൻ ഒന്നും ഇടില്ലല്ലോ.
ആഹ് ആഹ് ആഹ് ജസ്റ്റ് ആഹ് ഇത് എന്നിട്ട് നമ്മള്
ക്ക
ആഹ് എല്ല ഈ മറ്റേ കുമ്പളങ്ങ കറീന്റെ കൂടെ നമ്മൾ എന്താ വ കുഞ്ചോറും ക കൂട്ടിയാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവലേ?
ആ ചോറ് ചോറേമതി പിന്നെ അച്ചാറ് ഉണ്ടാവായതെങ്കിലും അതെ അതാണ് ഞങ്ങളുടെ മീന്
മെയിൻ സാധനല്ലെ എനിക്ക് ഇ നീ ഇല്ലേ നിന്റെ കല്യാണത്തിന് നിന്നെ വിളിക്കല്ലോ അപ്പൊ എന്തായാലും ഒരു ദിവസ ഇ ഇണ്ടാകുവല്ലോ അല്ലെ തലേ ദിവസം
അത് നമ്മുടെ വീട്ടിൽ വെച്ച ആ ഒരു ടേസ്റ്റ് വരില്ല
വരില്ല കല്യാണത്തിന് വീട്ടിൽ വെക്കണല്ലേ?
അവിടെ പോയി കയികണം
ആഹ് അത് ശരിയാട്ടോ, നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ പോയി കയിക്കുന്ന ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതുപോലെ ഇ ക്കില്ല ഇതക്ക
ആഹ് അയ്ശരിയ നമ്മള് അതേപോലെ ഈ മലയാളത്തി ഉണ്ടാക്കണ ബിരിയാണികൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷെ വീട്ടിലുണ്ടാക്ക വരില്ല
ആ ഒരു ആ ഒരുരിത് കിട്ടൂല, ടേസ്റ്റ്ണ്ട് പക്ഷെ കല്യാണ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ.
അതന്നെ. പിന്നെ റാവുത്തർ ബിരിയാണി അറിയല്ലോ?
ആഹ് ഞാൻ ഇവിടെ വന്നപ്പ കഴിച്ച്
അതെനിക്ക് ഭയങ്കര ഇഷ്ടാ ഇനി നിങ്ങടവിടെ വേ വെള്ള കളറ് ഉള്ളയിനെ അല്ലേ ബിരിയാണിന്ന് പറയാ
ആഹ് ഞങ്ങവിടെ വെള്ള കളറാണ് എന്നിട്ട് മഞ്ഞളിന്റെ വെള്ളകെ ഓയികോട്ടേ ആഹ് അല്ലെ ഞങ്ങളിത് ഈ ദമ്മ് ഒക്കെ ഇടും നെയ്ച്ചോറ് വേറെ തന്നെ, നെയ്ച്ചോറ് പ്യുവർ വൈറ്റ് ആണ്. പക്ഷെ ഈ ബിരിയാണിയില് മഞ്ഞ കളറ് മഞ്ഞൾ വെള്ളൊക്കെ ഒഴിച്ചിട്ട്
ആയ് ഇത് ഞങ്ങളുടെ അവിടെ ആഹ് നിങ്ങള് മഞ്ഞൾ ഒഴിക്കന്നന്ന് പറഞ്ഞില്ലേ, അതന്നെ അതന്നെങ്ങടെ നെയ്ച്ചോറ്
ഓ അങ്ങനെ
നിങ്ങൾ പറഞ്ഞാലും മൂഡില്ലല്ലോ വൈറ്റ് ആയിട്ടല്ലേ.
ആഹ് അത് വൈറ്റ് അത് ഈ കരിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ കളറ് വൈറ്റ്
ആഹ് അത് ഞങ്ങള് നേ
ഓ ഇങ്ങനാണ് പിന്നെ നിങ്ങള് വേറെ ചിക്കനും ബീഫും അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുവല്ലോ കല്യാണത്തിന് നിങ്ങക്ക് പിറ്റേന്ന് എന്തായാലും സദ്യയ് - പിന്നെ ബിരിയാണി ഇണ്ടാവുവോ
ആ കല്യാണ ദിവസം ഇപ്പൊ പെണ്ണിന്റെ വീട്ടിലാണെങ്കി സദ്യയായിരിക്കും. ചെക്കന്റെ വീട്ടിലാണെങ്ങേ ബൊഫെ ഇണ്ടാവും അല്ലേല് ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്
പൂളെയും മീൻകറിയൊക്കെ ഇണ്ടാവോ ങ്ങളെ നാട്ടില്?
ഇല്ല അത് ഞങ്ങളടെ അവിടെ ഇല്ലാട്ടോ ഇസിന്റെ കല്യാണത്തിന് ഇണ്ട്ട്ടോ ഞാൻ ക ആന്നുര് കാണാൻ പോയായിരുന്ന് വലിയ ഉണ്ടായത്
ആ ഞങ്ങള അവിടെ ഉണ്ടാവും പൂള മീൻകറി പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കറി അങ്ങനത്തൊക്കെ ഉണ്ടാവും ചെല വീട്ടിലൊക്കെ ഉം
ആ ഞാൻ ഒരിക്കെ വന്നപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു.
ആഹ്- ആഹ്- ആഹ്.. ആഹ് -ആഹ്- ആഹ്- ആഹ് അതന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും ഞങ്ങ
അത് ഞ ഞങ്ങടെ അവിടെ വേറൊരു രീതിയില് നിങ്ങടെ അവിടെ വേറൊരു രീ
ആഹ് അത് വേറെ രണ്ടും വേറെ വേറെ രീതിയില്
ആഹ്
ഉം ഉം വേറെന്ത്‌ എടീ ആഹ് ആഹ് പിന്നെപ്പെന്താ എടീ ഞാനില്ലേ ആ ഹലോ ഞാനില്ലേ എനിക്ക് വീട്ടീന്ന് വിളി ക്കിന്നുണ്ട് എന്താ നോക്കട്ടെ ആ ശരി ശരി
ഉം